അലോ
ആഹ് പർഞ്ഞോളൂ
മ്മള് ഒരു മനോഹരമായ ഒരു സംഗീതാണ് ഇപ്പൊ കേട്ടത് ഉം ഉം ഹലോ കേക്ക്ന്ന്ണ്ടോ?
ആഹ് പർഞ്ഞോളൂ പർഞ്ഞോ
ആഹ് നമുക്ക് പരീക്ഷയുടെ ആവശ്യണ്ടോ ശരിക്കും ഇപ്പൊ ഈ ഇന്നീ നട
ഞാനീ പരീക്ഷയോട് വല്ലാതെ യോജിക്ക്ണ ഒരാളൊന്നല്ല
ഉം ഉം
കാര്ണം പരീക്ഷ ന്ന്ള്ളപ്പം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെല ഇപ്പത്തെ ചെല വിഷയങ്ങളൊക്കെർഞ്ഞാല് ബുക്കിലെന്നെണ്ടാകും ക്വസ്റ്റിന് അയ്ൻ്റെ ഉത്തരുണ്ടാവും. ഉത്തരം ടീച്ചേഴ്സ് ആദ്യേ എഴ്തി കൊട്ക്കും. ന്നിട്ട് അത് കാണാത പഠിക്കുന്ന ആളുകൾ വന്ന് എഴുതുന്നു എന്തിനാപ്പ ഇതിന്റെ ആവശ്യം അല്ലെങ്കില് ഇപ്പോ കൊറേ പരീക്ഷേ ജയിച്ച ന്നുള്ളൽക്ക് അയാള് ജീവിതത്തിലൗടെ ജയിക്കാൻ പോകുന്നുണ്ടോ അതൊക്കെ ഭയങ്കര വിഷയാണ്. പരീഷ്യന്റെ ആവശ്യന്നെ ഇല്ലന്ന എന്റെ ഒരു മറിച്ച് അയാൾക്കിപ്പോ ഒരു പാഠം നൽകണന്റെ ഒരു ഉദ്ദേശം ഉണ്ടാവും. എന്ത് ഉദാഹരണത്തിന് എന്ത് ചെയന്ന് അ ക്ക് സംസാരിക്കാനൊക്കെ ഇണ്ടാവട്ടെ കുറച്ചു, ഒക്കാബലീസ് ഒക്കെ ഉണ്ടാവട്ടെ. എന്നുള്ള ആൽക്കാണ് പഠിപ്പിക്കണംന്നുണ്ടെങ്കി ആ സാനം അയാള്, എക്സ്പ്രെസ്സ് ചെയ്യാൻ അയാക്ക് കയിന്നുണ്ടോ നോക്കാ. ഉണ്ടെങ്കി ല്ലൊക്കെ അയാള് പാസ്. ഇല്ലെങ്കില അയ്ന് വീണ്ടും അയാക്ക് ട്രെയിനിങ് കൊടുക്കാ എന്നുള്ള, സംവിധാനമൊക്കെ മതി. അല്ലാതിങ്ങനെ, പരീക്ഷ എടുത്താൽ കുട്ടികൾക്കും കുറെ സ്ട്രെസ്സ ആണ്. അയിന്റെ പേരില് കൊറെ ആളുകള് പരീക്ഷക്ക് വേണ്ടിട്ട് ഉറക്ക ഒഴിച്ച് പ്രശ്നങ്ങള്. ന്നട്ട് വേണ്ട റിസൽറ്റ് കിട്ടാത്തപ്പോൾ സങ്കടങ്ങള്. അങ്ങനെയൊക്കെ ഇണ്ട്.
ഏ ഈ ഒരു ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പരീക്ഷ ഒയിവാക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്. പരീക്ഷ ഏഹ് പിന്നാ, ഉപകാരം അതിന് പരീക്ഷക്ക് ഉണ്ടല്ലോ. മീൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്യേ ഒരു ക്ലാസ്സില്, കുട്ടികളൊക്ക ഇങ്ങനെ വരാണ്. പല ആഹ് രീതിയിൽ പല കോലത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പ ഇവരേക്ക ആം ക്ലാസിന്റെ അവസാ ന സമയത്ത് അവരെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നെന്ന് അറിയാന്, അവര്ടെ രക്ഷിതാക്കൾക്കും, അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും, ആകാംഷ ഉണ്ടാവും.